ഹലോ ഹലോ ആഹ് ഇജ്ജെന്താ പരിപാടി ഉമ്മ വിൾച്ചാ? ഹലോ
ആക്ക്ല്ലേ
അവിടെ റെയിഞ്ച് പ്രശ്നണ്ടാ?
ഇങ്ങളെ വോയിസ്‌ ബ്രേക്കാവ്ന്ന് റെയ്ഞ്ചില്ലേ?
അവിടെ റെയിഞ്ച് പ്രശ്
കുട്ടിയുടെ ശബ്ദ ആണോ കേക്കുന്നേ?
ആഹ് അതെ ഏഹ്
ആഹ്
ഇപ്പ കേക്ക്ണ്ട
ആഹ് കുട്ട്യാള് എന്തൊക്കെയോ ഒച്ചപ്പാട്ണ്ടാക്കുന്ന കേക്കുന്നുണ്ട്
അത് മുണ്ടാത്ക്കൂല. ഇന്ന് എന്താ പരിവാടി ചായടിച്ചോ?
ആഹ് ചായയൊക്കെ കുടിച്ചിരിക്കുന്നു വെറുതതന്നെ ഇങ്ങനെ ഇരിക്കുന്നു.
ഉം
എന്താ കുട്ട്യാളെന്താ ഒച്ചപ്പാട് ഇണ്ടാക്കുന്നെ അടി കൂടുന്നാണോ?
ഉം അവരെ പ്പൊളും കോർബിരോളും നന്നായി കാർബിലോളും കോർബിലോളും
എന്ത്
അങ്ങനെ
അവ് അവരെ അടി കൂടുന്നാണോ
ഉം ഫോൺ കാണു
ആഹ് ആഹ്
പിന്നെ അങ്ങനെയൊക്കെ പിന്നെ എന്താ പരിപാടി പ്രത്യേകിച്ച്
എത്ര മക്കളായിരുന്നു രണ്ടല്ലേ
ഒര് ഒരേ ഒരാള്
ആര് ഒച്ചപ്പാട്ണ്ടാക്
അതാ എട്ടൻന്റെ കുട്ടി ഒന്ന് ഒന്നെൻറ്റൂട്ടി
ആഹ് ആഹ് പിന്നെ എന്തൊക്കെയാ ചായയൊക്കെ കുടിച്ചോ അവിടെ എന്താ കടി ഇണ്ടാക്കിയെ
കടി ഒന്നും ഉണ്ടാക്കീട്ടില്ല
ആണോ
ഉം മുർക്ക ആയിരുന്നു
നിങ്ങള് എന്തെടുക്കുവാ കിടക്കുന്നാണോ
കിട ഓ കിടക്കാണ്
നല്ല മഴയുണ്ടോ
മഴ ചെറുതായിട്ട് ഒന്ന് ചാറി ഇപ്പൊ നിന്നതാണ്
ആഹ് പിന്നെ വീട്ടിലെന്താ ഏട്ടന്റെ കുട്ടികളൊക്കെ വെറുതെ നിക്കാൻ വന്നതാണോ
ഇത് തറവാടാണ് ഉം
ഉം എപ്പളും ഉണ്ടാവോ അപ്പൊ അവരൊക്കെ
ഉം
അപ്പൊ നല്ല രസമായിരിക്കൂല്ലേ എന്തായാലും ഒറ്റപ്പെട്ടൊന്നും പോവില്ലല്ലോ
എന്താ ചൂട് എന്താ ചൂട് ഇങ്ങക്ക് ചൂടൊന്നും എടുക്കണില്ലേ അവിടെ
! ! ! ! ! ! ! ! ഇവിടെ ചൂട് കുറവാ
ചൂട് താങ്ങാൻ കഴിന്നില്ല പ്രഗ്നൻറ് ആയത് കൊണ്ടാവും ഇത്ര ചൂട് ശരീരം
ആണോ എത്ര മാസായിരിന്ന്
ഏഴാം മാസം
ഏഴാം മാസയില്ലേ ഏഴാം മാസം ഒക്കെ ആയ ഡേറ്റ് പറയായിരുന്നോ
സ്കാനിങ് ഉണ്ടല്ലോ അവസാനം എൽ എം പി
ഏതു മാസത്തിലായിരിക്കും അപ്പൊ പ്രസവിക്ക
സെപ്റ്റംബർ ചൂട് കാലം ആവാഞ്ഞ മതിയാരുന്നു
ആണോ ഇപ്പഴ് നിങ്ങൾ സ്ഥലം എവിടെയായിരുന്നു നിങ്ങള് എവിടൊയിരുന്നു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
ഉം കൊളത്തൂര് നല്ല ചൂടാണോ
ആഹ് ചൂട് ഇന്റെ ശരീരം ചൂടാവുവാ ഗുളിക കുടിച്ചിട്ടാവും
ആയിരിക്കും എന്നാലും നല്ല രീതിയില് റെസ്റ്റ് എടുക്കണ്ടേ
റെസ്റ്റ് ഒക്കെ തന്നെ
ആഹ് നിങ്ങള് ഒരു കുട്ടി ഏതാ പെൺകുട്ടിയായിരുന്നോ ആൺകുട്ടിയോ
പെൺകുട്ടി
ഉം
പിന്നെ
ഇനി ആൺകുട്ടിയെ ആയിരുന്നോ ആഗ്രഹിക്കുന്നത്
അതെ എന്തായാലും കൊഴപ്പില്ലേ ഏതെങ്കിലും ഒന്നായാലും കൊഴപ്പൊന്നും ഇല്ല ആരോഗ്യം ആഫിയത്തും ഉണ്ടായ മതി അത്ണ്ടായത് കോലക്കേടൊന്നും ഇല്ല്യാതെ
അന്നെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങ് വന്നാ മതി ഒരു പ്രശ്നൊന്നും ഇല്ലാണ്ട് ഉം
പിന്നെ അതാണ് എന്താ ചെയ്യാ
ഫാൻ ഇട്ടിട്ടാണോ നിങ്ങള് കെടുക്കുന്നെ
ഫാന് ഫാൻ ഇടാത്തൊണ്ടാാവും ഉം
ഉം
ഈ ചൂടുവെള്ളത്തില് തല മുക്കിയാണ്ടാവൂല്ലേ വിയർക്കുക അതേ അവസ്ഥ
ആഹ് അങ്ങനല്ലേ അത് ചിലപ്പോ പ്രഗ്നന്റ് ആയതിന്റെ തന്നെയായിരിക്കും അല്ലാണ്ട് ഇപ്പൊ നല്ല മഴയൊക്കെുള്ള സമയല്ലേ എല്ലാർക്കും ഇപ്പൊ ചൂട് എടുക്കുന്നില്ലല്ലോ ഉം നമ്മളെ ശരീരത്തില് ഹോർമോൺസ് ചേഞ്ച് ചെയ്യുമ്പോം നമുക്ക് ഓരോരോ മാറ്റങ്ങള് വരുമല്ലോ
അതുകൊണ്ട്
ഉം അതുകൊണ്ടന്നെയായിരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാവോ ഈ പ്രഗ നന്റ് ആവുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാന്
ആഹ് ചെറുതായിട്ട് ഇങ്ങ ഞരമ്പ് കൊള തീർക്കും പിന്നെ സ്റ്റി എന്റെ വേദ ന വരുമ്പോ അത്രയൊക്കെത്തന്നെ
സ്റ്റിച്ചിങ്ങിന്റെ വേദന എന്ന് പറയുമ്പോൾ മുന്നേ പ്രസവിച്ചപ്പോ സ്റ്റിച്ച് ചെയ്തതാണ്
സിസേറിയൻ ചെയ്യുമ്പോ ആകും ഇനി അവര് സൈഡ് മാ ഇ ഇനി സിസേറിയൻ ചെയ്യുമ്പോൾ അവരു സ്ഥലം മാറ്റി യിട്ടാണാ ചെയ്യാ അവിടെ ചെയ്യൂല രണ്ട് ഇഞ്ച് മോളിലോട്ടാക്കിയിട്ട് ആവും ചെയ്യുക
സുഖപ്രസവം ആണെങ്കില് സ്റ്റിച്ചിങ് ഉണ്ടാവില്ലല്ലോ
ആരാ പറഞ്ഞെ ഈ രണ്ട് സ്റ്റിച്ചിങ് ഉണ്ട് സ്റ്റിച്ചിങ് ഇല്ലാതെ ഒന്നാണ് ന്നയ്ലെ എന്നാ പിന്നെ പറയു വാണ്ട് പറയ വാണ്ടില്ലാ ഉം അങ്ങനെ കരണ്ട് പണ്ടാറടത്തി മ്
കണ്ട് കരണ്ട് പോയോ
അതന്നെ
ഇവിടെ പോയി വരുന്നു പോയി വരുന്നു ഇങ്ങനെ കളിക്കുന്നു
തീരോ പണ്ടാറങ്ങൾ രാവിലെ കരണ്ട് വെച്ചിരിക്കുന്നെ പകലെന്തിനാ ഇങ്ങനെ കറണ്ട് പോക്കണന്നാവോ അറിയില്ല
ഉം ഇവിടെ മോട്ടറിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്
അവിടയും പ്രശ്നായോ എന്താ മണ്ണ കുടുങ്ങിയതാ
മോട്ടറിന്റെ എന്തോ പ്രശ്നാ മോട്ടറിന്റെ എന്തോ പ്രശ്നം
ഏഹ് മണ്ണ് കുടുങ്ങിയതാണെങ്കിൽ റെഡി ആക്കാൻ പറ്റും പമ്പ് കംപ്ലൈൻറ്
അതെനിക്കറിയില്ല അപ്പൊ ഉമ്മ പറഞ്ഞ് ഇങ്ങനെ കരണ്ട് പോകുന്ന സമയത്ത് ഇട്ട് വെത്തല്ല കരണ്ട് പെട്ടെന്ന് വരുമ്പോം അതെന്തോ സംഭവിക്കുന്നുണ്ടന്ന് പറഞ്ഞിട്ട് കറണ്ട് പോവേം വരുവേം ചെയ്യുമ്പോഴത്തേക്ക് ഓഫാക്കി ഓണാക്കി ഓഫാക്കി ഓണാക്കി കളിക്കുന്നുണ്ട്
ആഹ് കേറിവാ ഓയ്.
നിങ്ങളെ ഭർത്താവ് എവിടെയാ അവിടെത്തന്നെണ്ടോ?
ആഹ്.
ഉം എന്താ ജോലി?
ഫർണിച്ചർ ഇങ്ങക്ക് സോഫ വേണോന്നോയ്ച്ചോക്കി. ഏഹ്.
സോഫ ഇപ്പ അടുത്ത് നമ്മൾ വാ
അയിന് മുന്നേ പറയാണെങ്കി നമക്ക് നോക്കേര്ന്നുല്ലേ.
ഉം.
അയിലുള്ള ഐറ്റംസ് ഇണ്ട്.
ആണോ ഇനി ആവ്ശ്യം ഇണ്ടാവുമ്പോ ഞാൻ കോണ്ടാക്ടെയ്യാം. ഉം. കുട്ടി എന്താ ഒച്ചപ്പാടുണ്ടാക്കുന്നേ?
കുട്ടി വെർതെ ഒച്ചപ്പാട് ഇണ്ടാക്കാണ്. കുട്ടിക്ക് അതന്നെല്ലെ പണി ഉം. അയ്ന് എത്ര വാഹ് അതെത്ര ഒച്ചപ്പാടാണ്ന്നറിയാം. ആഹ് ഏതായാലും.
എത്ര വയസായി ഇപ്പള്ള കുട്ടിക്ക്.
മൂന്ന്.
മൂന്ന്ലെ. ഉം.
പാ
ഉം ഭയങ്കര ഒച്ചപ്പാട് കുട്ട്യാള്ടെ ഒച്ചപ്പാട് കേക്കുന്നുണ്ട്.
ഉം. അങ്ങനെയൊക്കെ ആയി ഏഹ് കറണ്ട് വന്നിട്ടില്ല.
ഹലോ.
കറണ്ട് വരാ കാത്ത്ക്കാ.
ആഹ് അപ്പൊ നിങ്ങള് മാത്രം ഒരു റൂമിൽ കേറി ഫാൻ ഇടേണ്ടി വരൂല്ലേ ബാ ക്കി എല്ലാർക്കും തണുക്കൂലെ ഫേന്ട്ടാല്.
ഉം. തലേ കൂടെ വള്ളം പാർന്നാലോ ന്നാലോയ്ച്ചോക്കിയത.
ആഹ് എന്ന എന്നാ ഒരു കുളി കുളിച്ചോ?
ഏഹ് മഴ വെള്ളം വന്ന് ഇങ്ങള് പർ ങ്ങട്ടോക്കി മഴവെള്ളം വന്ന് ഇങ്ങക്ക് രണ്ടു പേ ഇങ്ങക്ക് എന്തെങ്കിലും ഒരു അത്ഭുത സിദ്ധി ഉണ്ടോ ഇക്ക് ഒരു സംശയാണ്.
ആർക്ക്.
ഇങ്ങക്ക്.
അതെന്താ?
ഉം ഇങ്ങള് പറഞ്ഞീല്ലേ മഴ പെയ്തിര്ന്ന്ന്ന് അതോണ്ടോയ്ച്ചതാ. ഇങ്ങൾ പ്പൊ വിജാര്ച്ച്ണ്ടാവും ഇങ്ങളെ ഞാൻ എയറിൽ കേറ്റിച്ചന്ന്.
ഹ് ഹ് ഹ്. ഇല്ല
അതാ മഴ.
മഴ വന്നു പോവുന്നു വന്നു പോവുന്നു കളിക്കുന്നുണ്ടല്ലോ അതെപ്പോ വേണങ്കിലും വരുന്നുണ്ട് പോവുന്നുണ്ട്.
ഉം.
ഉം.
അതത്ര ഒലു.
ഉം.
ഇപ്പ അങ്ങനെ റമ്മിന്റെ മോള്ലെ.
ആഹ് റമ്മിൽ നല്ല വെള്ളം കിട്ടൂലേ കുളിക്കാൻ പറ്റിയതും നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം കിട്ടൂല്ലേ
അയിലണ്ട വെ വെള്ളം ഒക്കിയാലേ അയിറെ മഴ വെള്ള ആയാലേ
ആഹ്
കൂടെ വെള്ളം വരാം എന്നിട്ട് ഉള്ള്ക് കയറാൻ പററയില്ലേ ഉള്ളൂ.
ആഹ് ആഹ്
തല മാത്രം നനക എ
തല മാത്രം കുനിഞ്ഞിരുന്നിട്ട് കുളിക്കാനില്ലേ തല മാത്രം കുളിക്കുക
ഉം
ഉം എന്നാ അങ്ങനെ ചെയ്താ മതി എന്നാ കൊറച്ച് ചൂട് കുറയായിരിക്കും. എന്നാൽ ശരി നിങ്ങള് വിശ്രമിക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം.
നൈക്കോട്ട
ആഹ്